ഹലോ ഹലോ കേക്കുന്നില്ലേ കുറച്ച ഉച്ചക്ക് സംസാരിക്കാൻ കേൾക്കുന്നില്ല
ആ നല്ല ബാക്ക്ഗ്രൗണ്ട് വോസ്ണ്ടല്ലോ
ആണോ
മ്
എറെ ഇവിടുന്ന്ടെ കൊഴപ്പൊന്നില്ല ബാക്ക്ഗ്രൗണ്ട് പോയിസ് ഒന്നുല്ല അവിടെ ഒക്കെയ ആണോ
ആ എവിടൊക്കെയന്നെ
ആ ഓക്കേ എന്നെ എടുക്കയിരുന്നോ
ഓ
എന്തെടുക്കയിരുന്നു
ഞപ്പൊ പുറത്തു പോയി വന്നേ
ആ
അട ടിവി ഓൺലാണോ
അല്ല
എന്നാ നല്ലോണം ബാക്ക്ഗ്രൗണ്ട് വോയ്സ് നല്ലം കിട്ടുന്നുണ്ട്
ഓ ആകുന്നുണ്ടാ
ഓ
ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടോന്ന്
ഇല്ല ഇല്ല
കു കുട്ടികള് ഫോണെല്ലാം വെച്ചെക്കുന്നതിന്റെ ആയിരിക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പൊർത്തോയതാണോ
അല്ലെ വെറുതന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഫുഡയിക്കാൻ പോയി
ഓ ആണ ആ ആ വർക്ക് ചെയ്യാ ആ എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ
ആ അതൊക്കെ അടിപൊളിയി പോന്ന ഓപ്പൺ ആക്കിക്കല്ലേള്ളോ
ആ
നിങ്ങള് രാത്രിത്തെ ഫുഡല്ലായോ
ഹ ഫ ഭക്ഷണംമല്ല ആയി ഇനി കഴിച്ചാ മതി കഴിച്ചിട്ട് എവിടെിലും കിടക്കാ
നേരത്തെ ഫുഡ് ആക്കിട്ട് തിന്നിട്ട് കെടുക്കുവോ
ഏ ഇല്ല്യ അങ്ങനെയൊന്നുംല്ല പിള്ളേരെല്ലാം ഉറങ്ങണ്ടേ അല്ല ന സമയ എടുക്കും അപ്പത്തേ സമയം പത്ത് മണി പന്ത്രണ്ട് മ. ണിയൊക്കെ ആവും ഫുഡ് ആക്കി നേർത്തേ ആക്കി വച്ച എപ്പോഴേലും കഴിക്കാലോ
ആ ഉച്ചക്ക് കാക്കുമ്പോ രാത്രി കാ
സ അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കും ആഹ് ഒരു മിൻറ്റ് ആഹ് എന്നേച്ചി ഓ ആഹ് ഭക്ഷണം പുറത്ത്ന്ന് കഴിച്ചപ്പോ
ലൈറ്റായിട്ടൊന്ന് കഴിച്ചോന്ന്
ആഹ് ഫുൾടൈം പൊറത്ത്ന്നാണോ ഭക്ഷണം കഴിക്കുന്നെ? ഫുൾടൈം പൊർത്ത്ന്നാണോ ഭക്ഷണം കഴിക്കുന്നേന്ന്?
അല്ലല്ല ഇപ്പീ മയയായോണ്ട് വയങ്കര ക്രേവിങ്സായിക്കുവല്ലോ ഫുഡിനിതിലൊക്കാ.
ആഹ് അതോണ്ട് ക്രേവിങ്സോണ്ട് പോയതാണല്ലേ, ക്രെവിങ്സോയിട്ട് എന്തായി. ച്ചെ മന്തിയാ?
അങ്ങൻത്തെനോന്നുല്ല ഞങ്ങളിപ്പോ ഈവനിങ് പോയോണ്ടന്നേ. ഷവർമ്മ, ലോഡട് ഫ്രൈസ് അങ്ങനെള്ള ഐറ്റംസ് ല്ലേ അങ്ങൻതെല്ലാം കഴിക്കും ആ
ആഹ് രാത്രിവിടെ ചി ക്കൻകറി ഇണ്ട്. ചിക്കൻ കറിം ചോറും
ഉം
ആ പിന്നന്ത അവട പനി മഴയൊക്കെങ്ങനെണ്ട്?
മയൊന്നു പെയ്യുന്നില്ല ന്ന കോളേജ് ലീവ്ട്ടുംന്നുള്ള സന്തോഷണ്ടേനി ഈ മയക്കാലായപ്പോ.
ഹോ മഴ സീസണായ പിന്നെ ഫുൾ ലീവല്ലേ വെള്ളം കേറി അതായി ഇതായി.
പ്പത് തില്ലല്ലോ ഇനിപ്പോ തിൽ രണ്ട്ക്ക് തിങ്കളാഴ്ച മുതല് മയ ഇല്ലാന്ന് മു മുന്നറിയിപ്പ്‌ കിട്ടീക്ക്ന്നല്ലോ പറഞ്ഞച്ച് കണ്ട്ക്ക്.
വെയിറ്റെയ്യ പ്പ ലീവ് വരും. കഴിഞ്ഞടയ്ക്കല്ലേ ഒരു ലീവ് കഴിഞ്ഞത് കഴിഞ്ഞടെ ലീവ് കഴിഞ്ഞെ കഴിഞ്ഞ മണ്ടെയാ.
മൺ ട്യൂസ്‌ഡേ
ആഹ് ട്യൂസ്‌ഡേ ആണ്ന്ന്. ലീവ് കഴിഞ്ഞിട്ടില്ല എന്റെ മഴയായ പിന്നെ അസുഖത്തിന്റെ ലീവായി അല്ലാത്ത ലീവായി.
മെയിനായിട്ട് ഈ ഫുഡിന്റത് വള്ളം കേറി അങ്ങനത്തെല്ലാം.
ഇത്തരം പ്രശ്നങ്ങളാണല്ലോ മഴയായതുകൊണ്ട് പിന്നെ ഫുൾ പ്പ അസുഖത്തോടെ അസുഖങ്ങളല്ലേ എല്ലായിടത്തും
ഉം
ഇനിയിപ്പൊ ശിഖലയായി നിപ്പയായി
ആ അന്നെ നിപ്പ പ്പോ കോഴിക്കോടൊരാക്കല്ലേ സ്ഥിരീകരിച്ചേ
ഉം ഇപ്പൊ കോഴിക്കോട് സ്ഥിരീകരിച്ചു കോവിഡ് അങ്ങനെല്ലായിരുന്നു ഒരു ചെറിയ സ്ഥലം സ്ഥിരീകരിച്ചപ്പോ എല്ലായിടത്തും എത്തില്ലേ
അല്ല ആൾത് വേഗം അറിഞ്ഞിട്ട് സ്പ്രെഡ് ആവുന്നതിന് മുന്നേ മെഡിക്കൽ കോളേജിക്ക് മാറ്റിയല്ലോ ആളെ പെട്ടെന്ന് തന്നെ
ആ
നിപ്പ കോവിഡിന്റെ അത്ര എപ്പിഡമിക് ആണോ അല്ലാ തോന്നല്ലോ
കേൾക്കുന്നുണ്ട്
ആണ് പക്ഷെ അത് എ എപിടമിക്കെല്ലാ തോന്ന്ന്ന്
മരുന്നില്ലാന്നാ കേട്ടെ
മരുന്നില്ല
ഉം ആന്റിബയോട്ടിക്കേ ഒള്ളൂന്നാ തോന്നുന്നേ ശ്രദ്ധിച്ചില്ലെങ്കി ജീവന് വരെ അപകടാന്ന് കേക്ക്ണ്
ഒന്നാമത് നമ്മൾ ഈ വാട്ടറെല്ലാം പൊല്യൂട്ടെയ്ത് വരണതാണ് മൈൻ
ആ വെള്ളാണ് പ്രശ്നം
മൊത്തയിട്ടാണ്
വെള്ള പ്രശ്നം ഒരു പ്രശ്നാണല്ലോ ശുദ്ധിയില്ലാത്ത വെള്ളം
അത് എത്ര സർക്കാരിനൊക്കെ ഞങ്ങളെക്കെ കോളേജിന്നൊക്കെ പറയുന്നേക്കാ ഞങ്ങളീ ഇപ്പ ഭയങ്കര ചൂടുള്ള ഒരു ടൈമുണ്ടായിരുന്നില്ലേ കോളേജിന്ന് വെള്ളം എടുക്കരുത് വീട്ടന്ന് തന്നെ തൾപ്പിച്ചാറിയ വെള്ളം കൊണ്ടുവരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം കോഴിക്കോട് ആ ഒരു ഏരിയ മൊത്തം ഇ കനോലി കനാൽ ഉള്ളോണ്ടെന്നെ ഏതൊരു ആയാലും അവിടെ കീന്റൊരു എന്തെങ്കിലും ഒരംശം എത്തിയാ മതിയല്ലോ എന്തെങ്കിലും
അതെ അതെ ആ പഠിത്തോക്കെ എങ്ങനെയുണ്ട് ടഫായിട്ടുള്ള സബ്ജക്ട് ആണോ സയൻസോ അങ്ങനെന്തെങ്കിലും ആണോ ചക്നെ
ഞാന അതെല്ലാം കഴിഞ്ഞത ഞാനിപ്പോ ഡിഗ്രി വഠിച്ചോണ്ടിരിക്കാ
ബിയായ ഏതാ സബ്ജക്റ്റ് ആഹ് ഇംഗ്ലീഷ് ലകാച്ചറാവാനാണോ അദ്ദേഹം ലക് ച്ചറാവാനാണോ ആഗ്രഹം ആഹ് ഓണം ആവട്ടെ
നിങ്ങള് വർക്ക് ചെയ്യുന്നുണ്ടോ
വക്കെയ്യ് ണ് ണ്ടായിരുന്നു ഇപ്പോ വക്കെയ്യ്ണ്ല്ല. ഇപ്പ ഡെലിവറിയൊക്കെ ആയോൺ ലീ വെട്ത്ത് ങ്ങനെയിരിക്കാ ആഹ് ഒരു വയസ്സ് ത്തായി വണ്ട് ആഹ് ഇതെ ഇപ്പ ലീവ് ആയിട്ട് ആഹ് കൊഴപ്പൊല്ലായിരുന്നു ഞാ വീട്ടിൽ തന്നെ പോയി വെക്കേഷനൊക്കെ ഹസ്ബന്റ് ഒന്നുംവിടി ല്ലാത്തോണ്ടങ്ങനെ വെക്കേഷ ട്ട്ണത്ര അടി പോളിയായില്ലായിരുന്നു.
ഏ
ആടെ വെക്കേഷൻ അങ്ങനെണ്ടായിരുന്നു ഡിഗ്രിയെല്ലാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷനല്ലേ ല്ലെ
നമക്ക് വെക്കേഷൻ കിട്ടിക്കില്ലേ ഇപ്പൊ ചെയ്തൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്റേൺഷിപ്പായിരുന്നു വെക്കേഷനല്ലേനി ആഹ്
നന്നായിട്ട് പഠിക്ക് കോളേജ് ലെക്ചറും പ്രൊഫസറൊക്കെ ആവട്ടെ
ആവണം
ഏതവടെ വേണങ്കിലും എത്താലോ നന്നായിട്ട് ഹാർഡ് വർക്കെയ്യ
എവിടെയങ്കിലും എത്താണ്ടൊന്നും റെഡിയാവില്ലല്ലോ ലൈഫും പോണ്ടേ മുന്നോട്ട്
ഉം
പിന്നെന്തൊക്കെ വർത്താനം?
എന്താ വർത്താനം ഇങ്ങനെയൊക്കെങ്ങ് പോണു പാഴയൊക്കയതോണ്ട് ഇങ്ങനെ വീട്ടി തന്നെ ഇരിക്ക്ണു. അതപ്പോ തന്നെ മെയിൻ വർത്താനം ആഹ്
എന്നാ ഇവിടന്നും മഴേ പെയ്തില്ല അതിനോട് ഞാന്ന് നല്ലവണം വൃത്തിയാക്കി മുറ്റം മൊത്തം
ആണോ
എന്ന രണ്ട മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയില്ല മഴ
അവിടെ മീനൊക്കെ കിട്ടുവോ ആഹ് എല്ലായത കൊണ്ട്
ആ ഇവിടെ ഇന്നലെ ഞാൻ ഇവിടിണ്ടീന്ന് പറയുന്ന വിധത്തില് ജസ്റ്റ് ഒന്നു മഴ പാറി പോയന്നല്ലാതെ പെരും വെയിലാ ഇറങ്ങാൻ പറ്റാത്ത വെയില പൊറത്തൊക്കെ.
ആ അങ്ങനെ അടുത്തന്നെയാണോ കോളേജൊക്കെ?
ഏയ്‌ വൺ അൻഡ് ഹാഫ് അവർ ട്രാവല്
ആ
അതാ എടങ്ങേറ് മഴ. മഴ ആയാലും പ്രശ്നാണ് വെയില് കൂടുതലായാലും പ്രശ്നാണ് ആ ഒരു ഒരാവറേജില്
ആ പിന്നെ എന്താപ്പ ഇനി രാത്രി ഫുഡൊന്നും കഴിക്ക്ണില്ലേ
ഹേ ഇന്നത്തെ കഴിഞ് ഇന്നത്തെ കൊട്ട കഴിഞ് ഇനി നാളെ
ഇനി നാളത്തെ കോട്ട ലെ ഉം
വാവക്ക് ഫുഡൊക്കെ കൊട്ക്കോ
ആ അവന് ഫുഡ് കൊടുത്തു അവന് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങെനെ ഇരിക്കുന്നു ഇനി അവന് അട്ത്തത് ഒറക്കം
വേം ഒറങ്ങോ വാവ
ഉം പിന്നെ ഇപ്പ കെട്ന്ന് ഒറങ്ങിട്ടുണ്ടെങ്കില് രാവിലെ വെളുപ്പിനാവുമ്പോ എണീക്കും അതുകൊണ്ട്പ്പ കൊർച്ചെരം കഴിഞ് ഇരിക്കാ ഉം കൊറച്ചയ്ഞാ എനീറ്റാ പിന്നെ പിന്നെ ഒറങ്ങാൻ നേരം വെളുക്കണം നേരം വെളുക്കാറാവുമ്പളെ ഒറങ്ങോള്ളൂ രണ്ട് മണിയൊക്കെ ആവുമ്പോ സമയത്ത് അവൻ എണീക്കും സമയം അലാറോന്നും വെക്കണ്ട സമയത്ത് ഓൾറെഡി എണീറ്റോളും
അപ്പന്നിട്ട് എപ്പയാ എണീക്കാ അല്ല ഒറങ്ങ പിന്നെ
പിന്നെ നാലര അൻജ് മണിയൊക്കെ ആവ്മ്പോ ഒറങ്ങും
ങ്ങളെ ഒറക്കപ്പൊക്കെ റെഡിഓ
ഇല്ല പലയ്നും എട്ക്ക് ചെല സമയത്ത് അന്നേരം ഒറങ്ങണ്ട ഒറങ്ങില്ലെങ്കിണ്ടല്ലോ പിന്നെ ക്ഷീണായി തലവേദനയായി ഉം എല്ലാം കൂടി വെണ്ടേ ഹാ അ പറഞ്ഞിട്ട് ഏ
വിഷുക്കെ എങ്ങ ഇണ്ടാരുന്ന്
വിഷു നമുക്കങ്ങനെ വല്ല്യ വിഷുന്നും ഉണ്ടായില്ല നമ്മള് ഈസ്റ്റർ ആഘോഷിച്ചു ഉം
അതെങ്ങെ ഇണ്ടായിരുന്നു
അല്ല അടീപൊളിയാരുന്നു
ആ ഈസ്റ്റർ വര്ണ സംഭവം എന്താ അതെന്താ സംഭവം എന്താ ഫെസ്റ്റിവൽ
ഈസ്റ്റർ യേശുന്റെ ഓ ഈ യേശുന്റെ ചെയ്തിട്ടുള്ള സംഭവാണ് ആ യേശുവിന്റെ ഉയർപ്പ്
വിയർപ്പോആ
യേശു ഉയർത്തെഴുന്നേൽക്കില്ലേ
അറിയില്ല
ആഹ അതിനത്യാവശ്യുള്ള സംഭവമാണ് യേശു മരിച്ചിട്ട് കുരിശു തറയ് പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും
ഓ അങ്ങനൊക്കെ ഉണ്ടോ
ആ
ആരെ പറ്റി പറയുന്ന വാവാ
ആ ആതാ ആ സംഭവാണ് ഈസ്റ്റർ ആഘോഷം ആയിരുന്നു ഒരു ദിവസം അങ്ങനെ ഭക്ഷണം കഴിക്കൂല പിറ്റേ ദിവസം പിന്നെ വ്രതമൊക്കെ എടുത്തിട്ടാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്
വൺ ഡേ വ്രതാണെടുക്കാ
ഒരു ദിവസം ഫുൾ ഡേ പിന്നെ നമ്മള് അമ്പത്തഞ്ചു ദിവസം വ്രതം എടുക്കും എന്നാ ഓക്കേടാ ശെരി പിന്നെ വിളിക്കാവേ
ആഓക്കെ ഓക്കേ